പറ ഏച്ചി
കേൾക്കാവോ?
കേൾക്കാ കേക്കാം പറഞ്ഞോ
ഓ എന്ത്‌ വിശേഷം
ഹലോ
ഹലോ കേക്കാമോ
കേക്കാം പറഞ്ഞോ
എന്നാ ഒണ്ട് വിശേഷം
വിശേഷം ഒന്നുവില്ല സുഖായിട്ട് ഇരിക്കുന്ന് രാവിലെ ഒരു യാത്രയൊണ്ട് യാത്രക്ക് പോകാനൊള്ള തയ്യാറെടുപ്പ് നടക്ക്ന്ന്
എവിടെയാണ് യാത്ര
ചേച്ചിടെ വീട് വരെ
ഓ ശരി
ഉം ഞാകെ ഞങ്ങക്ക് ഞായറാഴ്ച ഒരു ദിവസേ ഒള്ള് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് ഞായറാഴ്ച കൂടുമ്പോ ഒരു ദിവസം അവിടെയും. രണ്ട് ഞായാഴ്ച കൂടുമ്പോ ഒരു ദിവസം ഇവിടെയും.
ഓ
അ പര ആർക്കും പരാതി വര ത്തില്ലല്ലോ.
ആ അതെ അടുത്താണോ വീട്?
ആ അടുത്തല്ല ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരം ഒണ്ട്.
ഓ ശരി ശരി.
പുള്ളാരുണ്ട് കൊച്ചുങ്ങളുണ്ട് കൊച്ചുങ്ങക്ക് നിർബന്ധം അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വെക്കേഷൻ വന്നപ്പോ ഞങ്ങള് തീരുമാനിച്ചതാ
ഓ വെക്കേഷനെല്ലാം അവിടെ ആരുന്നോ പിള്ളാര്.
വെക്കേഷൻ ഇവിടെ തന്നാരുന്നു അവരുടെ കുടുംബം നമ്മൾ ഇവിടല്ലേ
ഓ
പിന്നെ ചേച്ചി ജോലിക്ക് പോണുണ്ട് ചേട്ടന് ബിസ്സനസ്സാ കക്ഷി അതിന് പോവും അപ്പം അന്നേരം പിന്നെ കുഞ്ഞുങ്ങൾ ഒറ്റക്ക് ആകും
ആ ശരി
അതുകൊണ്ട് പിന്നെ എല്ലാരേയും കൂടി ഇങ്ങ് കൊണ്ടുവരും
ഉം ഓ ശരി ശരി
ഞങ്ങൾക്കും അത് സന്തോഷം നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല പുള്ളാരെല്ലാരും കൂടുള്ളപ്പം
ഓ ആണ് ആണ്
ഉം അവിടെ എന്തൊണ്ട് രാവിലെ ജോലിയെല്ലാം ഒതുങ്ങിയോ?
ഓ ജോലിയെല്ലാം കഴിഞ്ഞു.
കഴിഞ്ഞു
ഓ ഞാൻ ഇവിടെ ഹോസ്റ്റലി ഞാനൊരു സ് സ്റ്റുഡൻറ്റാണ് അതുകൊണ്ട് ജോലി യെസ്
ഓക്കെ ഓക്കെ അപ്പൊ ഹോസ് റ്റലിലാണോ?
ഏ. ആ ഹോസ്റ്റലിലാ
ഹോസ്റ്റല ആ എന്താ പഠിക്കുന്നേ?
ഞാനിപ്പോ നേഴ്സിംഗ് പഠിക്കുവാ
നേഴ്സിംഗ് പഠി യോ വെരി ഗുഡ് ഫസ്റ്റ് ടെമോ സെക്കൻ് ടെമോ?
തേഡ് ഇയർ ആയി
തേട് ഇയറായി
ആ
ഓ ഇനിയിപ്പം ഇന്റേൺഷിപ്പ് ഒക്കെ കാണുവല്ലോ
ഓ ന്നാ ഫോർ ഇയർ ആകണം ഒരു വർഷം
ഒരു വർഷം പി എസി യോ
ബി എസ് എ ബിഎസ് സ ബി എസ് ആണ്
ബി എസ് സി ആ ആഹാ
എന്തെങ്കിലും വർക്ക് ചെയ്യുന്നോ അതോ
ഞാൻ ഫാർമസിയില്
ഓ ഓക്കേ ഓക്കേ ഓക്കെ
ഇന്നില്ല ഞാൻ ഇവടെസ്റ്റോ മെഡിക്കൽ സ്റ്റോറിലാണ് അല്ല അതെ ഹോസ്പിറ്റല ഒന്നുംല്ല
ഓഓ ശരി ശരി
അപ്പൊ ഇന്ന് ഇന്ന് സൺഡേത്തെ ഹോളിഡേ ആണല്ലോ
ഓ ആണ്
ആ അതുകൊണ്ട് ഇന്നെ അവധിയ നമുക്ക് അകെകിട്ടുന്ന ഒരു ദിവസത്തെ ഉള്ളു തന
ആ ആ
അപ്പോ അതുകൊണ്ട് അത് ഇങ്ങനെയൊക്കെയ എതിനൊക്കെ കലാപരിപാടിയൊക്കെ ഞങ്ങൾക്ക് രാവിലെ ഞങ്ങളുടെ കാപ്പി മാത്രം മതി ബാക്കിയുള്ളെല്ലാം ഇനി അവിടെ ചെന്നിട്ടാ ജോലിക്ക് ഒതുക്കുണ്ട്
ഇവിടെയും കാപ്പി ക്കു ടിച്ചിട്ട് ഞ അങ്ങനെ ഇരിക്കുകാണ്
ഇരിക്ക അവിടെ പിന്നെ പ്രത്യേകിച്ച് ഹോസ്റ്റല ആ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനായിട്ട്ന്നും ഇല്ലല്ലോ പഠിക്കാന്നുള്ള ജോലിയല്ലേ ഉള്ളു
ഉം
അത്തേക്ക് അങ്ങനെ പോക നല്ല രീതിൽ പോന്നോ
ഓ കൊഴപ്പില്ല ഇത്ര എഴുതാൻ കൂടുതല ഉണ്ടെന്നേ ഉള്ളൂ ആ മാറി ഫസ്റ്റ് വന്നപ്പോ ഇപ്പൊ ഞങ്ങക്ഫസ്റ്റ് വീട് മാറി നിക്കും അയിന്റെഒക്കെ ഇതിയിലായിരുന്നു പിന്നെ അങ്ങനെ ഇതിനോട് അഡ്ജസ്റ്റ് ആയി എന്നും പോയി പോയി ഇപ്പോ ഇപ്പം കുഴപ്പമില്ലാതെ പോകുന്നു ആ ഒരു ഫ്ലോയ്ക്ക് പോകുന്നുണ്ട്
അല്ല ഫസ്റ്റ് ഇഷ്ടംപലെ പഠിക്കാനും ഉണ്ടായിരുന്നല്ലോ ഇപ്പം പഠിക്കാനുള്ള കുറ കൂടുതൽ പ്രാക്ടീസുകളൾല്ലേ വരുന്നത്
ഉം പ്രാക്ടീസും ഉണ്ട് അതുപോലെ പഠിക്കാനും ഉണ്ട്
ഉണ്ട്
ഓരോ സെമ്മിലും ഓരോ സബ്ജക്ട് സബ്ജക്റ്റ് അണ്അത്കൊണ്ട് എല്ലാം ആറ് മാസ കുടു മണി എക്സാം തം നേരത്തൊക്കെ ഇയർ വയസ്സായിരുന്നു ഇപ്പോ സെമ്പൈസാക്കി നാസിങ്ങിന്റെ ഒക്കെ
അത അതാക്പോ എളുപ്പമാണ് മറ്റേ താമ്പോ ഒരു വർഷത്തെ മൊത്തം ഇന്ന് കുത്തി ഇരുന്ന് പഠിക് ക്കെണ്ടായോ ഇതാവമ്പോ അത്രയും അത്ര ഉള്ളത് മതിയോ അതിന്റെ അങ് പരീക്ഷ കഴിയുമ്പം പിന്ന അടുത്ത ഇത് പഠിച്ചാ മതിയല്ലോ
അതെ അതെ അതെ അതെ
ത്തിന്റെ കൂട്ട് ആദ്യം തൊട്ടുള്ളത് മൊത്തം ചോദിക്കത്തില്ലല്ലോ
ഇല്ലല്ലല്ല
ആ അതുകൊണ്ട് സമാധാനമുണ്ട് ഉം ഉം
ഇനി കുട്ടികൾക്ക് എന്താണ് എന്തിന് പോകാനാണ് ആഗ്രഹം
മോന അവന് ഇതുവരെ വല്യ ആറാം ക്ലാസ്സിലായതേ ഉള്ളൂ ഇങ്ങനെ മാറി മാറി വരുന്നതേ ഉള്ളൂ ആഗ്രഹങ്ങൾ
ആ
ട്ടോ നേഴ്സിങ് ഞാൻ പറയും പടിക്കണോന്നു അപ്പൊ അവന് താല്പര്യില്ല നേഴ് സിങ്ങിനോട് അവന് പഠിപ്പിക്കാൻ ഇഷ്ടവാ
ഒക്കെ ഓക്കെ ഓ ഓ അത് നല്ലൊരു ഇത് ജോലിയാണ്
ആ പിന്നെ ചെലപ്പം പറയൂ അതും പോരാ ഞങ്ങക്ക് ഈ വലിയ കട്ടിപ്പണിയുള്ള പണിക്കൊന്നും ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല ഞങ്ങള് സ്വസ്ഥമായിട്ട് എവിടെങ്കിലും ഇരുന്നുള്ള ജോലികളെ ഞങ്ങള് നോക്കുന്നുള്ളൂ ഞങ്ങള് ഒത്തിരി വിയർ നിന്ന് ഞങ്ങക്ക് അത്ര തൃപ്കരമുള്ള കാര്യ എന്നാ എന്നങ് വിയർപ്പുള്ള ആളുവാ അതുകൊണ്ട് ഞങ്ങള് ഞാ ഞാനും പറഞ്ഞെ ആ ഒരാളേ ഉള്ളൂ
ആ ആ
കച്ചിയുടെ പൊതുവിലുള്ള നേച്ചർ കാണുമ്പോ ഒരു നമുക്കറിയാലോ കച്ചിയുടെ ഏതുവരെ പൂവും എങ്ങനെ പോവൂന്നുള്ളത് പക്കെ എനിക്ക് കണക്ക വെച്ച് നോക്കണൊക്കെ ഞാൻ പറയന്ന് അത് വല്ലോം നോക് അത് തന്നെയായിരിക്കും നല്ലത് അതാകുമ്പം വല്യെ അങ്ങ് ഓട്ടോ ചാട്ടോ അങ്ങ് വല്യ കല്ലെട് ക്കുന്ന പണിയൊന്നു ഇല്ല പഠിപ്പിക്ക നമ്മുടെ വായിക്കേ ഉള്ളൂ റിസ് ക്കില്ലാത്ത റെസ്റ്റ് ഇല്ലാത്തത് പിന്നെ അവര് ഇപ്പൊ നമ്മള് ചിന്തിച്ചാലും ഉണ്ട് ആ താല്പര്യം താല്പര്യം പഠിപ്പിക്കാൻ താല്പര്യോ
ഓ ശരി ശരി
എല്ലാരേം വരച്ച വരേ നിർത്താന്.
ആ ആ
അത്കാരണം ചോദിക്കും അമ്മ പഠിപ്പിക്കുമ്പോ എല്ലാരും നമ്മളെ സപ്പോർട്ട് നമ്മുടെ ഇതില് കീഴിലല്ലേ നിക്കുന്നത്. ആഹ് ഞാൻ പറഞ്ഞ് ആന്ന്. ഇപ്പ എല്ലാ കുട്ടികളും നിന്റെ കീഴിലായിരിക്കും നീ അവരെ ഭരിക്ക്യാ ചെയ്യുന്നത്. അത്ഷ്ടവാ അങ്ങനെയുള്ള ജോലി എന്തായാലും ഇഷ്ടവാ
ഉം അത് നഴ്സിങ്ങിലായാലും ഉണ്ട് പേഷ്യൻസിനെ നമ്മുടെ ഇതിൽ നിർത്ത
അല്ല അതെ അതിനോട് ഒട്ടും താല്പര്യ ഇല്ല ചേച്ചിയുടെ മോക്ക് ഇഷ്ടവാ അവള് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ വളന്ന വരുമ്പ നീ അത് പഠിച്ചോ ഇഷ്ടന്ന് വച്ചാപ്പോ പാടിച്ചോളൻ പറഞ്ഞട്ടുണ്ട് പക്ഷെ ഇവന് അതിനോടു വലിയ
താല്പര്യല്ല
ഇല്ല ഇല്ല ഇല്ല പിന്നെ പോലീസ് പോലീസിനോട് ഇഷ്ടവല്ല പിന്നെ ഇത് ഐ എസ് ഐ പി എസ് അങ്ങനെല്ലൊക്കെ ആണെങ്കി അപ്പൊ എല്ലാരും നമ്മുടെ മുന്നില് നമ്മളല്ലേ അവരെക്കാട്ടി മുതിർന്നത്
ആ ആ
ആ അദോക്കെ ഇഷ്ടവാ ഞങ്ങൾ എല്ലാത്തിലും മേളിലായിരിക്കണം എന്നുള്ളതേ ഇപ്പം പറയുന്നത് ഇപ്പം പറയുന്നത് പക്ഷെ ഇനി വളർന്ന വരുമ്പം അതിൻ്റെ ഇതൊക്കെ റ്റോണൊക്കെ മാറും
ഉം ഓരോന്ന് പഠിച്ച് കഴിയുമ്പോളല്ലേ അതിന്റെ ഇത് മനസ്സിലാവുള്ള് ഈ കുഞ്ഞിലെ ഐ പി എസ് ഇതൊക്കെ
എത്തി അതാ അതാ നമ്മള് പറഞ്ഞെ നമ്മള് പറയുന്നിടത്തല്ല നമ്മുടെ ജീവിതം പോയി നിക്കുന്നത്
ആ അതെ
ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞ്
കുഞ്ഞിലെ ഈ സിനിമ സീനും സീരിയലും ഒക്കെ കണ്ടിട്ട് അതാവണം ഇതാവണം എന്നൊക്ക പറയും പക്ഷേ
പക്ഷെ അതല്ല നടക്കുന്നത് അതല്ല നമ്മുടെ ജീവിതത്തെ നമ്മൾ എത്തിക്കുന്നത് വേറെ വഴികൾ കൂടാ എനിക്ക് പോലീസില് ആവാനായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പോലീസ് പോലീസർ ഇപ്പം കാണുമ്പോഴ എനിക്ക് ഭയങ്കര ഇഷ്ട എന്റെ കൊച്ചച്ചന്മാരും അനിയമാരൊക്കെ പോലീസ്
ആഹ്
എൻ സി സി അതിന് ഇതിനെല്ലാം ഇതിനൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അതിനകത്ത് ഇതിനകത്ത് എല്ലാം ഞാൻ പോവായിരുന്നു പക്ഷെ അതില്ന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വഴിയിലൂടാ ഞാൻ എത്തിപ്പറ്റിയത്
അതാ അത് നോ ക്കിയിരുന്നോ ആഹ് പോലീസ് ച്ചിലിങ്ങന പോവാനൊക്കെ
റ്റ് സി ആഹ് സി ആർ പി എഫ് അത് ഇതൊക്കെ കൊറെ ടെസ്റ്റുകളൊക്കെ എഴുതിയതാ എല്ലാ കൊറെ പകുതി വരെയൊക്കെ പോവും പിന്നെ എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പം നമുക്ക് ഈ നമ്മുടെ പുറകിലങ്ങനെ കൂടാലായിട്ടാളില്ലല്ലോ നമുക്ക് മുന്നോട്ടിരിക്കാനുള്ളത്
ഓഹ് ഓഹ് ഓക്കെ
അപ്പൊ ആദ്യ ഏതെങ്കിലൊക്കെ കാരണത്താ തട്ടി മുട്ടിയക്കങ്ങ് പോവും ഇതൊക്കെ വെച്ച് ഇവര് നേരത്തെ സെലക് റ്റ് ചെയ്ത് വെച്ചിട്ടാ നമ്മളിതിനാത്തൊക്കെ ഇറക്കുന്നത്
ആഹ് ആഹ് ശരി ശ ഉം
ആഹ് ഇപ്പൊ എനക്ക് പ്രശ്നമൊന്നുമില്ലാട്ടോ നമ്മുക്ക് നല്ല ശമ്പളമുണ്ട് നമുക്ക് ജോലിയുണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങള് നോക്കിയി ജോലിക്ക് പോകാനുള്ള സാഹചര്യംണ്ട് എനിക്ക് ഒരു മണി തൊട്ടാ അപ്പം പിന്നെ എട്ടര വരെ നിന്ന് നിക്കണന്ന് ഒള്ളതേയുള്ളു
ഉം അത് നല്ലാണ് രാവിലെ ആ ചെയ്തിട്ട് പോയാല്
അതിന്റെ കൂടെ ശമ്പളവും നമ്മുടെ ഇഷ്ടത്തിനുള്ള ശമ്പളവും ഉണ്ട്
ഉം ഉ ഓക്കെ
ഇപ്പൊ അത്പോലെ നമ്മുടെ വീടിന്റെ അടുത്താണ് ദൂരം ഒന്നും ഇല്ല
ആ അതെ വേറെ എന്തെിലും വഴി കാണാംഅതാണ് ഇത് കിട്ടിയത്
അതായിരിക്കും
ഉം
വീട്ടിൽ വെറുതെ ഇരിക്കത്തില്ല അതൊ ഒരു അത്ര ഒരു സമാധാനംണ്ട്
ഉം ഓ കൃഷിയൊക്കെ ഉണ്ടോ
കൃഷി അത്യാവശ്യം നമ്മക്കുള്ള കാര്യങ്ങള് അതേയോ മലക്കറിയാ ആ പച്ചക്കറി ഇച്ചിരി പച്ച - പച്ചമുളക് അല്ല അല്ല ചില്ലറ നമ്മൾക്ക് ആവശ്യള്ള നമ്മടെ-
ഓ ഓ അത നല്ലതാ അപ്പൊ പൊർത്തന്നങ്ങനെ വാങ്ങിക്കാറില്ല
പൊർത്ത്ന്ന് കിഴങ്ങ്, ഉള്ളി, തക്കാളിക്ക അതെക്കെയൊള്ളൂ പിന്നെ വേ ഇവ നമ്മളെല്ലാം വയലിന്റെ അടുത്താ താമസി നമ്മള് ഒരു ഗ്രാമപ്രദേശമ അപ്പ ഇവിടെ കൃഷിക്കാർ ഇഷ്ടം പോലുണ്ട് അപ്പൊ ആര് എന്തൊക്കെ ഷി വെളവെടുപ്പാലും അതിലൊരു വീതം ഞങ്ങൾക്കുണ്ട് ഞങ്ങടെ അച്ഛന് കൃഷി വയൽ കൃഷി ഉണ്ടായിരുന്നു അപ്പ അ അച്ഛൻ അന്ന് ചെയ്യുന്നൊരിതു ണ്ടായിരുന്നു എന്ത് എന്തെടുത്താലും എല്ലാർക്കും കൊടുക്കും അപ്പ അതു ഒണ്ട് ആ അതു ഒണ്ട് എനി ഞങ്ങ ഒരു ഗുണംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവടെ ആര് എന്തെടുത്താലും അതില് പങ്ക് ഞങ്ങക്കും ഉണ്ട്
ആ എല്ലാം കൊടുത്ത് ജീവിക്കണല്ലോ
ആ അതെ അതെ അങ്ങോട്ട് കൊടുത്താല്ലല്ലേ നമുക്ക് ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ അതൊക്കെ ഞങ്ങള് രാവിലെ ഇവിടെ എണീ റ്റ്‌ വരുന്നതിന് മുമ്പേ ആരെങ്കിലും എന്തങ്കിലും വെളവെടുത്തോണ്ട് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കില്അത് അവരെടുത്ത് ഇവിടെ ഞങ്ങൾക്ക് ഫ്രണ്ടി വെച്ചേക്കും അപ്പം ഞങ്ങള് പറയും ഇത് ആരാ അമ്മ ഇത് ഇവ്ടെ കൊണ്ട് വെച്ചത് ആലോയ്ക്കുമ്പ ആരെങ്കിലും പറയും ഇതോണ ഞങ്ങള് ഇവിടെ ഇന്ന സാധനം കൊണ്ട് വെച്ചിരുന്നു കിട്ടിയായിരുന്നോന്ന് ചോയിക്കും
ആ അടുത്തടുത്താണോ വീടുകളെല്ലാം
ത്താ വീടുകള്
ഓ ശരി
വീടാ
ഓ ശെരി ശരി ശരി
കാലെടുത്ത് വെക്കുന്ന അട്ത്ത വീട്ടിലോട്ടാ
ഉം
അതൊക്കെ രസല്ലേ എപ്പഴും അങ്ങോ ങ്ങട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞും ബോറടിക്കത്തില്ല
ക്കാനും കൊറെ പേര് കാണുവല്ലേ
ആ കളിക്കാനുള്ള കൂട്ടുകാര് കുറവാ സമപ്രായക്കാരില്ല എല്ലാം വലിയവരാ സമ സമ പ്രായക്കാരില്ല
ഓ എന്റെ അവിടെന്ന് വെച്ചാ ഞങ്ങ എന്റെ പ്രായമുള്ള ആരുമില്ല അതാ യത് ഞങ്ങള് ഓരോ ഓണം വന്നാലും
അ ഞങ്ങൾക്ക് ഉണ്ടാരുന്നു പക്ഷെ മോന്റെ പ്രായം എത്തിയപ്പോ അവന്റെ പ്രായത്തിലുള്ള പിള്ളാര് കുറവാ ഉം ഉം എല്ലാം ഒന്ന് വല്യ ചേട്ടന്മാരൊക്കെയാ
ആ ഓ അവനപ്പോ എങ്ങനെയാണ് വീട്ടിലിരുന്ന് സമയം കളയണെ ഈ ശനീം ഞായറൊക്കെ ഇങ്ങനെ പോവോ
അവരുള്ളപ്പോ അവര് ഫുട്ബോളൊക്കെ കളിക്കാൻ ഉണ്ടെങ്കിൽ അവരവിടെ കൊണ്ട് പോകും
അ ആ
ഒന്ന്, രണ്ട് പിള്ളേരുണ്ടെങ്കിലേ ഉ ള്ളൂ നമ്മളും വിടുന്നത്. ചെല പിള്ളാരെ കൂടെ പോയി കഴിഞ്ഞാല് തള്ളി മറിച്ചിടിയൊ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാ അറിയത് ചെലവരാന്നേ അവര് നോക്കിക്കോളും. കുഞ്ഞുങ്ങളെ നോക്കിക്കോളൂ അവര്.
ന ഓ
കൊച്ചുങ്ങള് ള്ളപ്പോ അവരെ കൂടങ്ങ് വിടും. അവരുണ്ടീലെ അ പോ പോത്തൂള്ളൂ. അയാക്ക് ഇഷ്ടമുള്ള ആളുണ്ടെങ്കിലേ പോത്തൂള്ളൂ അല്ലാതെ ഒറ്റക്കെങ്ങും പോത്തില്ല. ഇവിടെ റോഡ് ന്നൊക്കെ പറയണ് ച്ചിരി ഉള്ളില. അപ്പോ നമുക്ക് ഒറ്റക്ക് വിടാൻ ഒരു പേടിയുണ്ട്. ക്കെന്ന ആയി. ഞങ്ങടെ ഈ ഫാഗത്തേ ഉള്ളൂ ഈ ആളു ള്ളത്.
നാ
ഉം ന്നാ ഓക്കേ ടാ-
ഓ ശെരി ശരി ശരി താങ്ക് യു
ഓക്കെ-